ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ കേൾക്കണണ്ട് എന്തെക്കേയ നിങ്ങളെ വിശേഷങ്ങൾ ഒക്കെ
മഴ റ്റ് റേഞ്ച് ഇല്ലാരുന്നു കട്ടായി കട്ടായി ഇങ്ങനെ പോവായിരുന്നു ഇന്ന് നല്ല റേഞ്ച്‌ ഇണ്ട്
ഇന്ന് വെയിലല്ലേ നല്ല വെയിലാണ് ഇവിടെ ക്കെ അവിടേം വെയിലല്ലേ
ഉം
ഉം മഴ പെയ്ത ന്തമക്ക് റേഞ്ച് ഇണ്ടാവു ലേ കാറ്റും മഴയൊക്കെ വന്നാ തീരെ റേഞ്ച് ഇല്ല
ഉം
കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നോ
വന്നിട്ടില്ല വരാൻ ആവ്ണൊള്ളൂ നാലര
അതെ അതെ ഉം ആ ഇവിടെ ഒരാള് വന്നു നാര്ത്തെ വിട്ടു ക്ണ്ന്ന് ആ ഒരാള് എത്തീക്ക്ണ് ഇന്ന് നേരെത്തെ എത്തീക്ണു ഇന്ന് ന്തോ സ്കൂൾ നേരെത്തെ വിട്ട്ക്ക്ണ്
ഉം ഓള് ബസ്സിന് ആണ് വര് നാലര ആവും
ആ അതെ അതെ ഒരാള് ഇവിടെ ലൈൻ ബസ്സിന് വന്ന്ക്കണ് അപ്പൊ ഓൽക്കിന്ന് സ്കൂളിൽ എന്തോ പ രിപാടി ആണ് തോണ് പത്തിലെ ഫുൾ എ പ്ലസ് വെടിചോൽക്ക് സമ്മാനം കൊടുക്കൽ അങ്ങനെ എന്തൊക്കയോ
ആ
പരിപാടികൾ നടക്കാണ് അപ്പൊ അത് കാരണം ഓര് നേരത്തെ വന്ന്ക്കണ്
ഉം
അപ്പം നേരത്തെ വിട്ടുക്ണ് അവരെ
ആ
ഉം നല്ല മഴയൊക്കെ അ ഇല്ലല്ലോ ഇന്ന് വെയിലക്കെ അല്ലേ പരിപാടി ഉണ്ടായിട്ട് ഉണ്ടാവും സ്കൂളിൽ
ആഹ്
ഉം പിന്നെ എന്തെക്കെ കൃഷി ഒക്കെ ഉണ്ടാക്കുവോ നിങ്ങള് പച്ചക്കറി കളൊക്കെ
ആ ഇണ്ടാക്കും
ഉം
ഉണ്ടാക്കും ചെടിയോ ചെടി ഇഷ്ടം പോലെ ഉണ്ട്
അതെ അതെ ചെടി ഒക്കെ താല്പര്യം ഉള്ള ആളാവും ലേ ആ
കൃ ഷിം പപ്പായ ഇ പിന്നെ മുരിങ്ങയില ഇണ്ട് കറി വേപ്പ് ഉണ്ട് രണ്ട് മരണ്ട് പിന്നെ ചീരണ്ട് മറ്റേ ഒരു ചീര ഇണ്ടല്ലോ ഒര് എർ അവിടെ എന്താ എറച്ചി ചീര പറിയും
ആ ചീര ഉണ്ടല്ലേ
ആ ചീരയും പിന്നെ പപ്പായെന്റെ ഇലന്റെ അങ്ങനെത്തെ ഒരു ചീര ഉണ്ടലോ
ആ ഷുഗർ ചീര അല്ലെ ഇവിടെ അതിന് ഷുഗർ ചീരാന്നാ പറയ ആ നല്ല ടേസ്റ്റ പയറിന്റെ ഇല വെക്കണപോലെ അതെ ആ ഇണ്ട് ഇണ്ട് ചെലരു എന്താണ് ആദ്യം വേവിച്ചു തെളപ്പിച്ചു
അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കറയുണ്ട്
ആ അത് പോകാനാണ് പറഞ്ഞിട്ട ചെയ്യുന്ന
പക്ഷേ അതിന് ഞാനുംഅങ്ങനെ തന്നെയാ വേവിക്കല് എളിയ ഇല എടുക്കണം
ആ അതെ അതെ
മൂത്ത ഇല രസമില്ല അതിനാണ് കട്ട്‌
ഞങ്ങള് എന്താണ് തളിർത്ത ഇല ഇല്ലേ
ആ അതന്നെ അങ്ങനെ പൊട്ടിച്ചുമ്പോ പിന്നെ പിന്നെയും കിളിർത്ത് വരും അങ്ങനെ തുട്ട് ഇങ്ങനെ വരും
നല്ല രസാണ് അത് എന്നിട്ട് തേങ്ങയും പച്ചമുളക് ചമ്മന്തി അരച്ച് അതിന്റെ കൂടെ
ആ ഉപ്പേരി വെക്കാന് പച്ചക്കറി ഒന്നും ഇല്ലാത്തപ്പോ ഇതാവുമ്പോ ഇങ്ങനെ എടുത്ത് വെക്കാം
ആ അതെ ഞങ്ങൾ ഞങ്ങളങ്ങനെ ചെയ്യലുണ്ട് ഞങ്ങൾക്കുണ്ട് അത് ഇവിടെ നല്ല ഉണ്ട്
ഇവിടെ ഇവിടെ ഞാൻ ഇതേപോലെ കുത്തിയിട്ടതാണ്
ആ ചെലൊരു പറയും അത് ഉണ്ടാക്കാൻ പറ്റൂലാന്ന്
ആ ഇവിടെ ചിലര് പറയും കൂട്ടാൻ പറ്റൂല ഉണ്ടാക്കാൻ പറ്റൂല
നമ്മൾ ഉണ്ടാക്കിയ അല്ലാതെ പിന്നെ എന്താണ് കാട്ടണത്
ആ എന്നും ഇപ്പൊ ഉണ്ടാക്കുവോ ഇല്ലല്ലോ
അതെ എപ്പോളെങ്കിലും ഉണ്ടാകുള്ളൂ എപ്പളും ഉണ്ടാക്കിയ ക്കിയ മടുക്കും എല്ലാവർക്കും
വീട്ടിൽ പച്ചക്കറി ഒന്നു അപ്പം ണ്ടാക്കാൻ പറ്റും
അതെ വീട്ടിൽ
ഉം ഇവിടേണ്ട് ആ ചീരേണ്ട് മറ്റേ ചീരേണ്ട് കോഴി ആർക്കുല്യ കൊഴിന്റെ കൂട്ൻ ണ്ട് ണ്ട് കോഴി ഇല്ല കോഴി ആ മറ്റേ കോഴിണ്ട്ന ആ മറ്റേ മുട്ട കോഴി ല്ലേ
ആ അതെ
ണ്ടായിനി അത് പിന്നെ അഞ്ചെണ്ണം ആയിട്ടുണ്ട് എന്നിട്ട് ചെടിന്റെ ഇലേ ല്ലാം തിന്ന് തീർക്കാ
അതെ
ആ എന്റെ വീട്ടിൽ അവിടെ കിട്ടീട്ട് ഞാൻ ആ കൊടന്നതായിരുന്നു അത് നോക്കാൻ ആളില്ലാതായപ്പോൾ ഇങ്ങട് കു
അങ്ങനെ
പൊറത്ത്ക്ക് വിടാൻ വയ്യ കുത്തിട്ടത് മുഴുവൻ തിന്നാ എലക്ക ഉം
എല പ ഹ് ചീര എലെ എല്ലാത്തിന്റേം കൂട്ടത്തിൽ നിന്ന് അതൊരു വാഴ, വാഴ വാഴക്ക് വെച്ചാല് അതൊക്കെ തിന്നും
ആ എന്നിട്ട് ഞാന് കൊടന്നപ്പം തന്നെ എല്ലാരും പറയുന്നു കൊർച്ചീസം കഴിഞ്ഞപ്പം തന്നെ ചത്തു അ കൊടന്നപ്പം തന്നെ ഇഷ്ട്ടല്ലലോ പറഞ്ഞു കൊണ്ട് അതോണ്ടന്നെ ച അതന്നെ അൻ അഞ്ചാറെണ്ണം ഉണ്ടായിനി രണ്ടായ്ച ആയപ്പോത് ചത്തയിന്
കുറെ ചാവും ചെയ്യും
അഹ്‌ കുത്തിയിട്ട ചെടിയെ അയി ഈ ഒക്കെ തിന്നയിന്
മറ്റൊന്നും വായക്ക ഞാൻ വായ അതിനൊ തിന്ന് കഴിക്കാണ് എത്ര ഉമ്മ തന്ന് ഒന്ന് കഴിക്കടി. ഇത്താ.
മ്മ് ഇങ്ങനെ തിന്നുന്നെ ഇരുന്ന്.
നാ പിക് ഹോൾഡ് ചെയ്യണ്ട. അമ്പതാണേ നമുക്ക് വേണ്ടാന്ന് പറ.
അതന്നെ ഈ നാടൻ കോഴിക്കള് വാങ്ങാണോന്നു വിചാരിച്ചിട്ട് ഉണ്ട്‌ കിട്ടീട്ടില്ല ഇതുവരെ. ഓരു പിന്നെ പൊറത്ത് ക്കങ്ങു പൊയ്ക്കോളും അത് നാടൻ കോഴി ത്തോ തിന്നണ്ടോണി അലക്കാ.
ഇണ്ടിണ്ടേ ഒ ഴി തിന്നണ്ട് ഇവിടുണ്ടേ ഞങ്ങള് അടുത്ത്. ന്നാ നിന്റെ ചെക്കന്റെ വീട്ടി . വൈകുന്നേരാ ഞാൻ വന്നിട്ട്. പൊട്ടാത്തെന്ത് ഹും.
ആ ഇവടെ തൊട്ടടത്തുള്ള വീട്ടിന്ന് വന്നു ങ്ങാണ്ട് ഒക്കെ ചില പ്പം ഇങ്ങനെ കൊത്തിതിന്നണ കാണാം അത് ചെടീന്റെയൊക്കെ.
ഇപ്പം കൊത്തി തിന്നും.
ആഹ് എളെ എല ഉണ്ടല്ലോ അയൊക്കെ ഇങ്ങനെ നോക്കി കൊത്തി തിന്നും.
ഉംഹ്.
കട്ടിയുള്ള എലയിതൊന്നും തിന്നൂല്ലാ.
ആഹ് ഇല്ലല്ലാ. ആന. പെരുന്നാളൊക്കെ ഉഷാറായി പോയില്ലേ.
ട്ടിലെന്തേ ജോലി ചെയുണ്ടോ?
ആദ്യൊക്കെ കായില്ലായിരുന്ന് ഇങ്ങനൊക്കെ പോയിരുന്നു ഇപ്പതൊന്നും അതൊക്ക പ
മ്മ് അടിക്കാൻ അറിയോ ചുരിദാർ ഒക്കെ.
ആ കൊറച്ച്. കുട്ടികളെ യൂണിഫോമൊക്കെ അടിച്ച് കൊടുക്കും പൊറത്തുക്കൊന്നു അടിച്ച് കൊടുക്കണില്ല ആ ഇണ്ട് വീട്ടിലെ മെഷീനു ഇവിടെ ഇരുന്നിങ്ങനെ നൈറ്റികള് വരുന്ന ഏതാ മെഷീൻ. സാധാ മെഷീനാണ്.
ഉം ചുരിദാറ് അടിക്കാനൊക്കെ എങ്ങനാ നല്ല എളുപ്പാ?
ആഹ്‌. എളുപ്പം ഒക്കെ തന്നെയാണ് മടി ആണ് എന്നുള്ളു നമ്മള്.
ഉം എനിക്കും പഠിക്കണം എന്നുണ്ട് ഈ ഇങ്ങനെ അടിച്ചു കൊടുക്കോ ആർക്കെങ്കിലും?
ഞങ്ങളവിടെ നാലുപുരം ക്കെ അടിക്കണോരാണ് ഓരോ വീട്ടി
ആ അപ്പ പിന്നെ കാര്യല്ല
ഇഷ്ടാവില്ലച്ചിട്ടങ്ങനെ ഇള്ളത് അടിക്കാൻ നമ്മളെ മേക്സിയോ അല്ലെങ്കി
ആ കുട്ട്യോളടെ അങ്ങനത്തൊക്കെ അ കടെകൊടുക്കണെങ്കി തന്നെ ഒരു മാക്സി അടിക്കണേ എൻപത് റുപ്പ്യ വേണം വീട്ടില് ഇണ്ടായാലും അതൊരു സുഖാണ്ണ്
ഇവടെ വെട്ടിയെടുക്കാനന്നെ അയ്മ്പത് ഉറുപ്പിക ഇണ്ടേ നല്ല റേറ്റ് ഒരു കുഞ്ഞ് വെട്ടാനും വേണം പത്ത് ഇരുപത് മുപ്പത് ഇത് നല്ലേ അമ്മുക്കുന്നെ ഏറ്റും നല്ലത് അമ്മുക്കെന്നെ അവര്
ഔ ആൻ
ഇണ്ടോ
ഉം
പ്പ ഞാൻ അടിച്ചൊടുക്കോ അങ്ങനത്തെ
ആഹ് ആഹ് ഇങ്ങളെങ്ങനാ പഠിച്ചത് വീട്ടിന്നാ
പോയി അവനത്തെത്ത്ണ്ട് അടിക്കണത് പഠിപ്പിക്കണ സ്ഥലം അവടെ പോയിന രണ്ട് മാസം ചുരിദാര് വെട്ടല് വെട്ടല് നിക്ക് ഏകദേശ ഒരു പേടി ആണ് ന്നാലും ഞാനിപ്പോവെട്ടും
ആഹ്
പിന്നെപ്പോ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേപ്പളും വീട്ടില് വേറെ ജോലി ഇങ്ങളെന്തേലും ജോലി ചെയ്യണ്ടോ
ഞാന് ചെയ്യണില്ല ഒന്നൂല്ല
അതെ ഇപ്പത്തെ കാലത്ത് എല്ലാവരും ജോലിക്ക് പോണോരെ ഉള്ളൂലേ ചെയ്യാമ്പക്ക ചെയ്യുന്ന് പറഞ്ഞി
പണ്ടള്ള അമ്മളന്നെള്ളു ഇങ്ങനെ
അതെ അതെ
ഉം
എല്ലാരും പോണോരാണ്
പോണോരാണ് അതിന് കൊറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇണ്ട് രാവിലെ പോണം കെട്ടി ഒരുങ്ങി പോയി വന്നിട്ട് വീട്ടിൽ ജോലി ഇണ്ടവും
അതെ അതും ഉണ്ട്
വീട്ടിലിരുന്നാലും വീട്ടിലെ പണി എടുത്താലും തീരൂല്ല
ഏ
വീട്ടിലിരുന്നാലും വീട്ടിലെത്തെ പണി തന്നെ എടുത്ത തീരൂല്ല
തീരുല ദ് ശെരിയാ
എത്ര എടുത്താലും തീരൂല്ല പറയാം
ഈ പുറത്തു പോണവരൊക്കെ അല്ല പുറത്തുപോയി ജോലി ചെയ്യുന്നവരെല്ലാം പോയി വരുന്നു ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല ശനി ഞായർ ലീവ് ഉള്ള അന്നൊക്കെ എടുക്കും
ആ അന്ന് തന്നെ ഒര് ചെയ്യുന്നുണ്ടാവുള്ളൂ
പിന്നെ സ്കൂൾ പഠിക്ണ ടീച്ചർ മാരൊക്കെ ഓലൊക്കെ കോട്ടോയ്‌സിൽ
ഒര് അപ്പോ വീട് ആവില്ല ഒര് ഇപ്പോ വീട് എവിടെ നോക്കുവാ അത്രയും സമയം ആയി ഒരാഴ്ചയിലെ പ്പളേ ചെയ്യേണ്ടത് ചെയ്യും
അത് തന്നെ
ആ തന്നെ
ആഴ്ചയിൽ ഉണ്ടാവുള്ളൂ ഒര് ഒക്കെ
മം ഒര് ഒക്കു സമയം ഇല്ലല്ലോ ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല ശാന്യയിച്ച
മ്
ഇന്നായിക്കോട്ടെ കഴിഞ്ഞിട്ടാ